ഹലോ ഓക്കെ ഹലോ
ആഹ് എന്തൊക്കെയാ വർത്താനം?
വർത്താനം ഉം സുഖായിട്ട് പോണു എന്താ അവിട്ത്തെ വർത്താനം? നല്ല വർത്ത ത്താനാണ് ഉം മക്കളൊക്കെ ഉണ്ടോ എന്താ പരിപാടി?
അണക്ക് കേക്കണുണ്ടോ?
കേക്കണണ്ടോ? ആ
ഉം ഇവിടെ എന്തോ ഇങ്ങോട്ടരു സൗണ്ട് കുറവുണ്ട് ചെറുന്നനെ കേൾക്കണില്ല
അത് ശരി ആ പൊതുവേുണ്ട് എല്ലാരും പറയലുണ്ട്
പിന്നെ ഉം പിന്നെന്തക്കെയാ പണിയൊക്കെ ക ജോലിയൊക്കെ കഴിഞ്ഞോ കുളിയൊക്കെ കഴിഞ്ഞോ?
കുളിയൊക്കെ കഴിഞ്ഞോ? ഉം തുടക്കാണ്ട് തുടച്ചിയില്ല തുടച്ചിട്ട് വേണം കുളിക്കാൻ.
ഏഹ്
ഉം ഇങ്ങൾടെ കയിഞ്ഞോ?
ഉം ഞ കുളി കുളിക്കാണ്ട്
ക്കാണ്ട് ഏ അയ്ശെരി
കുട്ടി ഉറങ്ങി ചെറിയൊരു കുട്ടിണ്ട് അത് ഉറങ്ങി ഏഹ്
ഏഹ് ഫുഡ് ഒക്കെ കഴിച്ചോ?
ലേ ഫുഡ് കഴിച്ചിട്ടില്ല കുളിയൊക്കെഴിഞ് നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈക്കാം
ആ എന്തന്ന് സ്പെശല് സ്പെഷ്യൽ എന്താ വ്യ ഞാൻ പോയൊക്കട്ടില്ല അടക്കളയിക്കന്നു
മ്മ ഉണ്ടാവലേ
ണ്ടാവലേ
ഉം
ഞാൻ സ്റ്റുഡന്റ് ആണ് അപ്പം ഞാ അങ്ങനെ പോവലൊന്നുല്ല
ഉമ്മ ഉണ്ടല്ലോ അനെ എന്തിന പോണ്
ഉം ഉം അതെ പിന്നെ എന്തൊക്കെയാ
നല്ല വർത്താനം പിള്ള അനിയമാര് അനിയത്തിയാൾ ആാരൊക്കെ ഇല്ലേ
ആ അനിയന്മാരുണ്ട് മൂന്ന അനിയന്മാരുണ്ട്
ഉം ആ
ഉം നിങ്ങക്കോ ആ എല്ലാരും പോയിണ് ബ ട ആരും ല്ല ഇപ്പ ഞാനുംമ്മീ തന്നെ ഉള്ളൂ ഇപ്പോഴടുക്കോ പുറത്തടുക്കോ പോയിണ്
അ ആഹ്. ഉപ്പാക്ക ഉപ്പല്ലേ? ഉപ്പല്ലെ വീട്ടില്?
ആഹ്. ഉപ്പോട്ക്കോ ഉപ്പോട്ക്കോ പെർത്തൊട്ക്കോ പോയിക്ക്ണ്.
ഉം ഉം ഉം പിന്നെ എന്താ? ന്നട്ട് എന്താ? ഇഞ്ഞിപ്പ എന്താ? സ്കൂളൊക്കെ കഴിഞ്ഞോ.
കഴിഞ്ഞൊ. പരീ ന്താ അട്ത്ത ക്ലാസിന് കാത്ത്ക്കാ. ആഹ്. ഞാൻപ്പൊ പ്ലസ്ടു കയിഞ്ഞു. ഇഞ്ഞി ഡിഗ്രിക്ക് വാണ്ടിയാണ്ട് ആഹ്. അലോട്ട്മെൻൻ്റ് ഇഞ്ഞി ആറാംതി വരും. അപ്പൊ അഉം കൂടിം വന്ന്ട്ട് ഡിഗ്രിക്ക് പോണം വിചാര്ച്ചിക്ക.
മ്. മ്. കോളേജൊക്കായിട്ട് അടിച്ച് പൊളിച്ച് ൻ താലേ
മ് അതെ. ഏ കോളേജിലൊ ക്ക് ഫ്രണ്ട്സിനേയും ആ ല്ലൊ കിട്ടാ.
ആഹ്.
ഒറ്റക്കടിച്ച്പൊൾച്ചാ കയ്യൂലാലോ.
ആഹ് ആഹ് നല്ല ഫ്രണ്ട്സ്
നല്ല ഫ്രസാളൊക്കെ കിട്ടിക്കോളും. ഉം. കിട്ടട്ടെ. പ്പൊ പേടിയാണ്. എല്ലാരുങ്ങനെ എല്ലാരും നല്ലതായിക്കോണന്നില്ല.
ഉം. അന്നും സാരല്ല. അമ്മള് നന്നായാ തന്നെ പൊ ഒപ്പല്ലോലും കൂടുമ്പൊ നന്നാവും.
മ്. അതൊക്കെ അങ്ങൻ തന്നേണ്.
പിന്നെന്താ. ടൂറൊക്കെ പോവാന് ഇഷ്ടാണോ?
ഇഷ്ടാണോ? പോവാന് ഇഷ്ടാണ്. സ്കൂൾന്നൊക്കെങ്ങനെ പോവും. അല്ലാതെ വീട്ടന്നൊന്നും അങ്ങനെ പോല്ല.
ആഹ്. മോക്ക് ഡ്രൈവിങ് അറിയോ?
മ്. ആ ഡ്രൈവിങ്ങൊക്കെ അറിയ. ങ്ങക്കറിയൊ?
ഇല്ലേ. ഇൻക്കറീല.
മ്. പഠിക്കണെന്ന്ണ്ടോ?
ഇല്ല. അങ്ങൻത്ത്മക്കൊര് കൂട്ടല്ല. ആരേങ്കിലും വേക്ക്ല്ങ്ങനെ പോകാന് ഇഷ്ടള്ളു.
ഏ. ശരി.
എന്തക്കെ വണ്ടി ഒട്ടും?
ഞാ ബൈക്കും, സ്കൂട്ടിയൊക്കെ ഓട്ടും.
ഒഹോ. സ്സാറാണല്ലോ?
ഉം ഹ്ഹ്
ഉം. പിന്നെന്താ
പിന്നെന്താ ജ് കാറും പഠിച്ചനേ. കാറ് പഠിക്കണ. അയിന് വീട്ടിലില്ല. പിന്നെ ഞ്ഞി ഏതായാലും ലൈസൻസ് ഇട്ക്കുമ്പ അങ്ങനെ പതിനെട്ടൈസാകുമ്പൊ ലൈസൻസ് ഇട്ക്കാൻ പോവുമ്പ അങ്ങനെ തിന്റെ ലൈസൻസ് ഇട്ക്കുമ്പൊ അതും കൂടി എട്ക്കേണ്ടിഅരും. അങ്ങനെ ചെയ്യേണ്ടി അരും.
ഇനി നമ്മുക്ക് എടുക്കാലോ അ പതിനട്ട് വയസൊക്കെ ആയല്ലോ
പതിനെട്ട് വയസ്സായില്ല. ആയിണ്. പതിനെട്ട് വയസ്സായിക്ക്ണ്. ക്ഷെ ഇപ്പ ആണ്ടായിട്ടുള്ളൂ പെണ്ണ്ങ്ങൊ ആ സ്സാ ക്കും. മ് ആഹ്. ഞ്ഞിപ്പം മ്മള് ഡ്രൈവിങ് സ്കൂള്ള് ചേരണം. അയ്ന് നോക്കിട്ടില്ല. നോക്കണം.
ഉം. കാറൊക്കെ ഓട്ട്
കാറൊക്കെ ഓട്ടിട്ട് കാറൊക്കെ നല്ലോ പഠിച്ച് കാറൊക്കെ വാങ്ങിക്കോണ്ടി. ഉം. കാറൊക്കെ വാങ്ങണം. ഇ പ്പ ജോലി ആവ്‌ണേന് മുമ്പെന്നെ അമ്മളെ കെട്ടിച്ചൊക്കെ വിട്ടാ കഴഞ്ഞിലെ.
ആഹോ കെട്ടിച്ചാലും തന്നെ ഡ്രൈവിങ് ബൈക്കും, സ്കൂട്ടിയൊക്കെ ഓട്ടുമ്പ പിന്നെന്താ? കാറൊക്കാണ്ട് വേഗണ്ട് പഠിയും. പിന്നെ പ്പ ഹസ്ബൻ്റിൻ്റെ ആ കട്ടിയാല് അവർക്ക് കാറ്ണ്ടേല് കയിച്ചിലായിലെ.
ഉം അത് പറഞ്ഞ മരക്കാര്ക്ക് കാറായോ ഇവിടെല്ല അത് കാറാവൂല്ലല്ലോ
ആഹ് ഇവിടെ എല്ല ആൾക്ക് ഉമ്മാനെയൊക്കെ കൊണ്ടു പോകാൻ ഈ വ വന്നാൽ മതിയേ
ഉം അല്ലെങ്കിലേ ചെ ചെയ്യൊന്നുല്ല എന്റെ കുഞ്ഞാമാക്ക് ആശുപത്രിയിൽ പോകണെങ്കിലും ഉമ്മമാക്ക് എടക്കലും പോകണെങ്കിലിൽ ഒക്കെ എന്നെ തന്നെയാണ്
ആഹ് മോളത് പഠി
മോളത് പഠിച്ചോണ്ട് എല്ലാർക്കും ഒരു കാര്യയല്ലോ ഉം
ഉം അവരെക്ക് അവരെക്കെ സന്തോഷിപ്പിക്കണണ്ടല്ലോ മോള് മോളെ അവരെക്കെ സന്തോഷിപ്പിക്കണണ്ടല്ലോ
സന്തോഷിപ്പിക്കണ്ട് ഉം അതെ എങ്ങനെ ഉമ്മമ്മാന്റെ കുഞ്ഞാമാന്റെ എല്ലാരേം ഡ്രൈവറാണ ല്ലേ ഉം ഡ്രൈവറാണ്
ഉം ഉമ്മ വരലില്ലേ
വരലില്ലേ ഉമ്മ ഇതുവരെയായിട്ടും കേറീട്ടില്ല ബാ
ഉം മ്മാക്ക് വരുമ്പോ പേടിയക്കാരമാണെങ്കി ഇഞ്ഞിപ്പോ എന്താ എപ്പഴാ തൊടച്ചൊക്കെ കഴിഞ്ഞ് കുളിച്ചണ്ടേ ഏഹ് ഹലോ ഹലോ ആഹ് സൗണ്ട് ഇങ്ങനെ കൊ കേൾവി കൊറവാണേ